അ ഓ എന്താ വിശേഷം ആ.. എന്താണ് വിശേ ആ.. കേൾക്ക്നിണ്ട്. ആ ചായുടിഒക്കെ
പിന്നെന്താ ചായടി കയിഞ്ഞ് ചായ ഞങ്ങള് പരിപാടി ണ്ടായിന്ന് ഏട്ടത്തിന്റെ വീട്ടില്
ആ
അത് കയിഞ്ഞ് വന്നപ്പോത്തി ത് ആണ്ട് പോയി വന്ന് ഞ്ഞ് ചായ ഉച്ചപരിപാടിയെർന്ന് കയിഞ്ഞ് വൈകുന്നേരായ്ക്കുണു വന്നപ്പോ വൈന്നേരായിക്ക്‌ണ് വന്നപ്പളെയ് മ് മ്
ആ.. എന്ത് പരിപാടി?
ങ്ങക്കെന്തെ ചായക്ക്?
ഇവിടെ ശമൂസ വേടിച്ച് മക്കൾക്കെ ന്തേലും വേണ്ടേ അപ്പൊ ശമൂസ കൊർച്ച് വേട്പ്പിച്ച് അവരെക്കൊണ്ട് മ് മ്...
വര്ക്കും അങ്ങനെതന്നെ എന്തെങ്കിലും വേണം കടിയായ്ട്ട്
അതന്നെ ആഹ മീനെന്താ കിട്ടി
മീന് കൂന്തള്
ആഹ..
പിന്നെ?
പണികളൊക്കെ കയിഞ്ഞിലെ
പണിയൊക്കെ കയിഞ്ഞു.
ആഹ...
പ്പഞ്ഞി കുട്ടികളാ പഠിപ്പിക്കണ തെരക്കിലാ
അയി ശെരി ആ അതെന്നെ ഈ നേരവുമ്പോ ആ മക്കളെ പഠിപ്പിക്കണ്
ഉം..
വിടാ ചെറിയ മീൻ ആ മെത്തല് ചൂടൊക്കെല്ലേ അതാ
ആഹ
ആഹ പിന്നെ ഇഞ്ഞിപ്പോ ന്താണ് പണികളൊന്നുല്ലലോലെ പണിയൊക്കെ കഴിഞ്ഞില്ലേ
പണി യ്ഞ്ഞു
ആഹ ആഹ് ഇല്ല ഇല്ല ആഹ ഇവിടെ ആ അവിടെള്ള ആളാണ് ക്കടേ പോയിക്കാണിക്ക
എന്ത് കടെണ്
ഷവർമന്റെ പണിയാ
ഏയ് ഡായ്ലി ഇണ്ടാവുരിക്കുല്ലേ?
ആഹ് ഡെയിലി പോവും.
ഉം.
പിന്നെ എന്താണ്?
രാത്രി വര്ല്ലാ രാവിലെ പോയല്?
ആഹ് രാവിലെന്നാർഞാ ഒരു മണിയൊക്കെ ആവുമ്പൊ പോവൊള്ളൂ. പിന്നെ ഒരുപത്ത് ത്തരക്കുമ്പോഴ രാത്രി ഉ ആ് ആ അ മണിയക്കുമ്പ പൂ ഇവടെ അടുത്തായോണ്ട് അങ്ങനെ ഒരു മണിയൊക്കെ പോവൊള്ളൂ. മം പിന്നെ ഒരു പത്തര വുമ്പോ വെരും. പിന്നെ എന്താ? ഇപ്പോ മഴൊക്കെ ഇണ്ടഅവിടെ?
മഴ ഇവിടല്ലെ ഇപ്പൊ. ഇന്ന് ഉണ്ടായിരുന്നു. വൈകുന്നേരൊക്കെല്ലം ണ്ടായിരുന്നു ഇപ്പല്ലേ നിങ്ങക്ക് അവിടെ ഉണ്ട
ഇവടിം അതെന്നെ രാവിലെ നല്ല മഴൊക്കെ ഏർന്നു. പിന്നെ ഇപ്പൊ കൊഴപ്പല്ല. ഇന്ഞ്ഞ് പ്പോ രാത്രിയാകും മഴ. കൊറചോന്ന് കഴിഞ്ഞാല്
മം. രാത്രിയാണ്. രാത്രി ചെല ടൈമില് ഡെയിലി നിക്കാതെ മഴയാവും.
ആഹ് രാവിലൊക്കെ എന്താ മഴ. മക്കളെ മദർസീൽ പറഞ്ഞയക്കാണ നേരത്ത് മടിപിടിക്കും. ആഹ് ആഹ് പുറത്തിറങ്ങാൻ പറ്റും റ്റൂല മദർ
ഉം മം രാവിലെഒക്കെ പോണാ ഇവരും അങ്ങനെ തന്നെയാണ്. ആ അടുത്തന്നെ ആണ് വിട്ടല്ല. അടുത്തന്നെ അതുകൊണ്ട് പിന്നെ അത്രാണ്ട് നടക്ക
ഇചന്നെ പോണം. ഞങ്ങളിപ്പം ഇവിടുന്ന് മാറിയ കാരണം കൊണ്ടെ, അവിടുന്ന് മാറിയ കാരണം കൊണ്ട് ഇവിന്ന് കുറ കൊർച്ണ്ട് പോണം. വണ്ടിമ്മേ കൊണ്ടായി കൊടുക്കാ. അപ്പ അതുകൊണ്ട് കുറച്ച് അവിടെക്ക ആണെങ്ക ട്ത്താണ് ഇപ്പൊ ഇവിടുന്നട് പോകാനുണ്ടേ ഭയങ്കര ബുദ്ധിമുട്ട്.
ഉം ങ്ങക്ക് എടുത്തല്ല അല്ലേ?
അല്ല അടുത്തല്ല. അവിടെ വീട് പാണിയൊള്ളോണ്ട് അവിടുന്ന് മാറി. വാടക്കാണ് മം അതാണ് പ്പോ... അവിടെണങ്ങെ അടുത്ത് ആഹ് പഠിക്കണ്ണ്ട് അവിട്ത്തെ നിങ്ങള് കുട്ടികൾ പഠിക്കാവുലെ?
ആഹ് കുട്ട്യേള് പഠിക്ണ്ട്‌ ഏയ്‌ എയ്ത്ണ്ട് കളിക്കിനോക്കേണ്ട് എല്ലാണ്ട് ഒപ്പം നിന്നാ കൊഴപ്പല്ല.
നമ്മളെ ശ്രദ്ധയില്ലെങ്കിൽ അവര് തോന്നിയപോലെ. ആ ശ്രദ്ധയില്ലെങ്കിൽ അവര് തോന്നിയ കളി കളിക്കും. അതന്നെ പാട് എല്ലോടത്തിം
ഉമം.
ഉ
ഫോൺ കിട്ടിയ അവിടെ ഇരുന്നോളും. ഫോണിന്റെ
ആഹ്. ഫോണണ്ടങ്ങേ അവർക്കൊന്നും വേണ്ട. അവരോരു അറിയിപ്പുംണ്ട
അയിമമേ ന്നോളും
ആഹ്. എല്ലോടത്തും അതന്നെ പാട്. മം ഫോണാണ് അവർക്ക് വേണ്ടി.
നിങ്ങള് വേറെ വർക്ക് എന്തേലും ചെയ്യണ്ടാ?
ഇല്ല. വേറെ ഇതേപോലെ ഫോണിൽ ഇങ്ങനെ ഓരോന്നൊക്കെ സ്റ്റാറ്റസ് കൊക്കേ ചെയ്തിരുന്നു. ഏഹ് ഇല്ല. അങ്ങനൊന്നുല്ല ഇല്ല ആഹ്..
ഉം.
ഫോണില് ഓരോന്ന്‌ കണ്ടാലാ. ആയിങ്ങനെ നോക്കണല്ലാതേ. ചിലതക്കെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്യും. ആഹ് ആഹ് എന്തേലൊക്കെ കിട്ടിയ കാര്യല്ല ചെയ്യും. സ്റ്റാറ്റസ് വർക്ക് ഇപ്പ ചെയ്യലില്ല. വെറുതെള്ള സ്റ്റാറ്റസക്കേ വെച്ചിട്ട് പൈസ തരാന് ചെലപ്പോ കിട്ടൂല. ആഹ് ഒരു രൂപ രണ്ട് രൂപ ആഹ് ഒരു രൂപ രണ്ട് രൂപ ഒക്കെ കിട്ടും. അപ്പൊ ഞാന് പിന്നെ നിർ ത്തി വെറുതെള്ള സ്റ്റാറ്റസ് ഒക്കെ വെച്ചിട്ട് ആൾക്കാരെ കൊണ്ട് നോക്കിച്ചിട്ട് കാര്യമില്ല ആഹ് പിന്നെ അങ്ങനെ ഓരോരോ വർക്കുകൾ ഇപ്പോ ഓരോരോ ഇത് വരുന്നുണ്ടല്ലോ സേവാപ്പ് അതേപോലെ വേറെ ആഹ് അങ്ങനത്തെക്കെ ഓരോ ഈ സാധനുള്ള ഇതാക്കാനൊക്കെ ഓരോരുത്തരൊക്കെ ചോദിക്കണണ്ട് പക്ഷെ അതിനൊക്കെ പൈസ കൊടുക്കണം പൈസ കൊടുത്താല് നമ്മള് ചിലപ്പോ പെ ട്ട് പോവും അവരു ആഹ് അതിനായിട്ട് നട ക്കണ അത് സെയിൽ ചെയ്യാൻ ഇതിനൊക്കെ ആയിട്ട് ഒന്നിൽ തന്നെ പെട്ടു ഞാനേ ഇപ്പ അതിന്റെ ശേഷം പിന്നെ അങ്ങനെ ഉള്ള നിക്കണ അവരിങ്ങനെ ഇപ്പ ചോദിക്കുന്നുണ്ട് ആഹ്
പറഞ്ഞപ്പ ഞാനൻ കറിയതാണ്
എങ്ങനെണ്ട് ആഹ് കുഴപ്പമില്ല ഉം ആഹ് അങ്ങനെയിട്ട് നിക്കണണ്ട്
പിന്ന ഇപ്പോ സ്റ്റാറ്റസിന്റെ ഇതൊക്കെ ആയത് കൊറെ ഗ്രൂപ്പുകൾ ഇതൊക്ക ആയപ്പോ അങ്ങനെക്കെ ഒരു നേരം പോ ക്ക്‌ അവർക്ക് മെസ്സേജ് ആയക്കണ്ടൊക്കെ തന്നെ പണി അങ്ങനെ അവര് ആ വർക്ക് ഈ വർക്ക് പറയും അപ്പൊ അതെന്താ നോക്കും പറ്റണണങ്കെ ചെയ്യും അങ്ങനൊക്കെ തന്നെ പണി നേരം പോക്ക്
വേറെന്നും വേണ്ട
ആഹ് എന്താലൊക്കെ ദിവസം പണിയന്നെ പണി കഴിഞ്ഞാല് ഇരിക്കുള്ളൂ
ആഹ് പണി കഴിഞ്ഞാ പിന്നെ ഫോണ് കാര്യത്തിലായ വലിയ കാര്യ! ! ! ! ! ! ! ! കിട്ടലായ കുഴപ്പുണ്ടായിരുന്നു
ആഹ് അതന്നെ കാര്യത്തിലാവണം അതുവരെന്നും കാര്യമായിട്ടില്ല
ഉം ഞാനും ഇത് തന്നെ എന്തേലും കിട്ടയാണെങ്കിൽ വല്യ
ആഹ്
നിങ്ങൾെന്തേലും ചേർന്ന്ണ്ടോ സ്‌റ്റസ്‌ വർക്ക് എന്തേലൊക്കെ ഉണ്ടോ
ആഹ് അതിലൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ ഒഴിവായി ഇത്ര പോര ഇതില ഇണ്ടായിരുന്നു കൊറേ ഇണ്ടായിരുന്നു
വർക്ക് ഉണ്ടായിരുന്നു ഇങ്ങനെ ക്ക് തന്നെ വല്യ കാര്യന്നില്ല ഞമ്മളെന്താ ചെയ്യാന്നറിയോ അവരോട്ടുത്ത് ചേർ ത്താ പറയും ആഹ് ചേർപ്പ് അവര് ആര് കിട്ടിയ പൈസ അവർക്ക് തന്നെ കൊടുക്കും
ഉം
അപ്പ എനിക്ക് മടിശ്യായി അയില് ചെയ്യാൻ
ഞാന് ഇത് ചേർത്തിന്ന് ഞാന്
ആഹ് ആഹ് നമ്മള് ചേർത്ത് നമ്മള് പൈസ അവർക്ക് കൊടു ക്കും പക്ഷെ പിന്നെ കാര്യംണ്ടാവല്ലാ പിന്നെ അത് അങ്ങനെണ്ട് പോവും
ഉം ഇത് കുറെ പോയി
ഇൻ്റേതും പോയിക്കുന്ന ആഹ് ഇന്റെതും പോയിനും ഇൻ്റെ പോയി പൈസ പോയിട്ട് അങ്ങനെ തന്നെ ഇരിക്ക
നമ്മ ചെറുത് നമ്മള് എല്ലാവർക്കും കിട്ടീരിക്കക്ക് കിട്ടും എല്ലാച്ചാണ് ചെയ്യോ അവല് പിന്നെ ഒന്നും ഇണ്ടാവില്ല അതാണ്
ആഹ് അതന്നെ പിന്നെപ്പ എന്തായാലും ആണ്ട വെച്ചട്ട ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കിയിരിക്കും ഫോണിൽ
അതന്നെ കുട്ടികള് വലുതൊക്കെ ആയ പുറത്തൊക്കെ പോയിട്ടൊക്കെ ചെയ്യും െ
ആഹ് അതന്നെ ആഹ് വലുതവണം ആഹ് നമ്മള് പിന്നെ ഇക്ക പറയും പൊറത്തയിട്ട ഒന്നും ചെയ്യണ്ട മക്കൾ ചെറുതല്ലേ ഇപ്പല്ലേ അങ്ങനെ ചെയ്യാനുള്ളരി ഇതൊന്നും ഇല്ല്യ
ഉം നിക്കുമ്പോ തോന്നും എന്തേ ചെയ്യ്താ ചെയതാലാന്ന്
ആഹ് വീട്ടിൽ ഇരിന്നിട്ട് കാര്യംന്നുംല്ല നമ്മള് അതിലൊക്കെ നമുക്ക് അറിയണ പോലെ എന്തെലൊക്കെ ചെയ്താല് കാര്യാണ് അറിയണവരാവ്മ്പോ പിന്നെ അങ്ങനെ ഒരുതാണ് അറിയത്തോര് പോയിട്ട് കാര്യല്ല, ആ നമ്മളെ കാര്യത്തിന് കിട്ടു അറിയണോര് പഠിപ്പ്ള്ളവരൊക്കെ ആവുമ്പോ പിന്നെ കുഴപ്പല്ല അങ്ങനൊക്കെ ചെയ്യാം ആ അങ്ങനൊക്കെ ഓരോ നോക്ക നല്ലതാ
ആഹ് അങ്ങനെയൊക്കെ നോക്കണം ഉം ഞാന് ഇവര് വലുതാവട്ടെന്ന് വിചാരി പിന്നെപ്പ നമ്മുക്ക് എന്തേലും കുട്ട്യേള് കൊർച്ച് വലുതായ പിന്നെ നമ്മുക്ക് എന്തേലും ചെയ്യാലോ
ആഹ് അതന്നെ മക്കളൊക്കെ വലുതാവണം ഉം
എ
പിന്നെ എന്താ ഇനിപ്പ ചോറ് കൊടുക്കാനൊക്കെ ആയാ കുട്ടികൾക്ക്
ചോറ് കുറച്ചും കൂടെ കഴിയണം ടൈം
ആഹ് പഠിക്ക ആഹ് പഠി ഉം ആഹ് നേരത്തെ നീക്കുവാ മദർസില്ക്ക് പോവാന്
ചെലപ്പം വിളിച്ചെഴുത്തണം ഏഴ് മണിയാവും
ആഹ് ഏഴ് മണി ഉം ഞ ഇവടെ അഞ്ചേ മുക്കാൽന് അലരം വെച്ചണീപ്പിക്കല ആറര ആവുമ്പ ഇവടന്ന് പോകയും ചെയ്യും കൊറച്ചണ്ട് പൂവാള്ളാണ് ഉം
ഉം ഏ ആറാം ക്ലാസ് മുതലേ ആറരക്കാണ് ഇഞ്ഞി അടുത്ത മുതലേ നേരത്തെ പോണം
ആഹ് നേരത്തെ പോണം ആഹ് അതന്നെ പിന്നെപ്പോ സ്കൂള് ണ്ടാവുമ്പോ തീരെ ഇരിക്കാൻ നേരല്ല പോയാ പ്പത്തന്നണ്ട് വെരും സ്കൂൾ ണ്ടാ ഇല്ലാതാമ്പളെ കൊറച്ച് നേരൊക്കെ ആഹ് അതന്നെ മദർസയിലെ പഠിപ്പ് കുറച്ചള്ളു
ഉം
ഉം എ മദർസൊക്കെ ആയിട്ട് അങ്ങനെയണ്ട് പോണൂ ഉം ആഹ് അതെ മക്കൾക്കതന്നെ ഒരു ഇത് സ്കൂള് ലീവ ഉള്ളിസ അവർക്കരുതൊള്ളൂ ഉം
ഉം വീട്ടിലായ പിന്നെ കണക്കന്നെ പുറത്തൊക്കെ ഇറങ്ങിയാ പട്ടികള കിട്ടിയാലും ഫോൺ കിട്ടിയാലും പഠിക്കണ കാര്യത്തി
ആഹ് പഠിക്കണ കാര്യൊക്കെ കണക്കാനാ സ്കൂളിൽ ആകുമ്പോ കൊറച്ച് ക്കെ ഇരുന്ന് പഠിച്ചോളും വീട്ടിൽ തന്ന കണക്കന്നെ ആഹ് വീട്ടിൽക്ക് വന്നാ കണക്കന്നെ നമ്മള് പിന്നാലെ നടക്കണം പഠക്ക് പഠിക്ക് ഉം ചീത്തേയും പറയാ അടി അതൊക്കെ തന്നെ അവരെ പണി
ഉം
ഉം നമ്മള കണ്ണ് വേണം നമ്മള് ഫോണീലാവുമ്പോ അവരും ഫോണി വന്നു നോക്കും ഇപ്പോതന്നെ അവര അതന്നെ അവര പണി നമ്മളെ പോലെന്നല്ലല്ലോ മക്കള് നമ്മള്ണ്ട ത്തന്നെ മക്കൾ പഠിക്കു
ശരിയ
അതന്നെ അവിടെ മ പിന്നന്നെ എന്താ ഉറങ്ങാനൊക്കെ നേരം വെഴ്കുവോ?
ഒറങ്ങാൻ ആഹ് പത്തണി പത്തണി പത്തരക്കേവും
ആഹ് ഞാനിവിടെ പന്ത്രണ്ടരൊക്കെ ആവും ഇക്ക വന്ന് ചോറന്ന് പാത്രങ്ങൾ ഇതൊക്കെ ഒതുക്കി പെ കഴുകി ഇതാക്കി വെച്ച് ആഹ് രാത്രി പത്തര ചെലപ്പോ പതിനൊന്ന് മണി ആവും വന്നപാട് കുറച്ച് നേരൊക്കെ ഒന്ന് കിടന്ന് തായിറ്റേ ചോറുണ്ണാ ഫുള്ളാള്, ഇപ്പൊ കളിന്റെറതല്ലേ അപ്പൊ കൊറച്ചു നേരൊക്കെ കളിയൊന്ന് നോക്കി ഞാൻ പറയും ചോർന്നിട്ട് കെടുക്കാ താ നല്ല ഇങ്ങനെ ഇങ്ങിട്ട് കാര്യ ഇല്ല അപ്പൊ ചോർന്നിട്ട് അങ്ങനിട്ട് അ അങ്ങനെ വ തിരക്കൂട്ടിയിട്ട് അങ്ങനെ പോയി ചോർണ്ണും പിന്നെ ആള് പോണ് കളിയൊക്കെ കാണ് കളികാണും
ആഹ് അപ്പ നമ്മക്ക് ഇത് തിന്ന് കഴിഞ്ഞാ നമുക്ക് പാത്രം കഴിക്ക ഒരു പാത്തക്ക് എടുക്ക പക്ഷെ അവര് അതല്ല ഉം നമ്മുക്കിത് കഴിഞ്ഞിട്ടിയാൽ മതി കിടന്നാ മനസില് അല്ലാതെ ഉറങ്ങുന്നില്ലേ ഇക്ക വരാതെ ഉറങ്ങൂല കിട കിടക്കൊന്നല്ലാതെ ഒറങ്ങൂന്നുമില്ല ആഹ് അങ്ങനെ ഉം ഉറക്കം കിട്ടൂല വന്നാലേ ഉറക്കം കിട്ടു ആഹ് അതന്നെ വന്നാലേ ഉറക്കം കിട്ടുള്ളൂ ആഹ് അങ്ങനെ മഹ് എന്നാ ശരി വിളിക്കാം ആഹ് ആഹ് ആഹ് ആയിക്കോട്ടെ